ഹലോ എന്നാട്ക്കുവാ ചുമ്മാ നിക്യുവാ അവിടെയോ ഞാനും ചുമ്മാ ഇരിക്കു ആടി കാപ്പി കുടിച്ചോ
കാപ്പി കുടിചില്ല മൂന്ന് മണി ആയല്ലേഒള്ളു
ഉം മൂന്നാകാലായി
ആണോ
എവിടയിര്ന്നു തിരക്കായിരുന്നേടി ഇപ്പൊ ഭയങ്കര തിരക്കായിപ്പോയെടി ഈ സമയത്ത് ഉം ഉം അതിന്റെ പരിപാടിയര്ന്നു
ആഹ് ശെ ഓൺലൈ എട് ട്രസ്
സൊക്കെ എടുക്കുവോ? എല്ലാം ഇല്ല മീശ ഒന്നും വരത്തില്ല
ആണോ?
ഉം അല്ലാതെ കൊറിയറെല്ലാം വരും ആഹ് അല്ല ഓൺലൈനിന്ന് അല്ലാതെ ഡ്രസ്സ് വാങ്ങിക്കാറുണ്ട ഞാനോ?
ആഹ്
ആഹ് മേടിക്കാറുണ്ട്.
അവിടെ ഉണ്ടോ ഡെലിവറി വരോ?
ആഹ് ഡെലിവറി വരും ഈ മറ്റേ ഇഹാവ ത്തുള്ളെ ഇതില്ലേ ഇഹ വല്ല ഡ്രസ്സിങ്
ആഹ് ആഹ് ആഹ്
അതെ എടി നല്ല സ നല്ല ജ ഡ്രസ്ള്ളട്ടോ ഇഹക്കകത്തെ
ആണോ?
ആഹ് ങ് ഇവിടെ ഞങ്ങളെ അടുത്തൊരു മിസ്സുണ്ടേ പുള്ളിക്കാരി ആഴ് ച്ച ആഴ്ച ആഴ്ച ഡ്രസ്സ് മേടിക്കുന്ന കൂട്ടത്തില നല്ല ന പക്ഷെ നല്ല വെലയാന്നേ ഒള്ളു പക്ഷെ സൂപ്പർ ഡ്രസ്സുകള്
ആഹ് അതങ്ങനെ നമ്മളിപ്പം നമ്മള് വാങ്ങിക്കുന്നതന്ന് വെച്ചാ ആയിരം രൂപയ്ക്ക് നാലെണ്ണം കിട്ടുന്ന പോയി വാങ്ങിക്കും അത് രണ്ടുസം കൊണ്ട് പോവും ക്ഷെ നല്ല വിലടൊക്കെ വാങ്ങിക്കുവാണെങ്ക ഒത്തിരി നാള് നിക്കും
അതെ നല്ലെര് കഴിഞ്ഞസം ഒരു ഏന്നാ എന്താ ഒരു ആഹ് എന്ന ഒരുതി ബ്ലൂ നീല കളർ എന്നാ കളറ പറയാൻ എനിക്കറിയത്തില്ല റോയൽ ബ്ലൂ അല്ല കളർ നീല പോലത്തെ നല്ല ര അതില് നല്ല ആര്യമാർക്കൊക്കെ ചെയ്തിട്ട് അയ്യോ എന്ന രസമാന്ന്റിയോ സാരി കാണാനായിട്ട്
ആഹ്
എന്നട്ട് എന്നത്തെ ആഹ് കുറച്ച് ആരിവർക്കിന്റെ കൂടത്തി അതിന് എന്റെ തുമ്പിന്റെ ഭാഗത്ത് വന്നിട്ട് ഇത് മിറർ വർക്ക് ചെയ്തേക്കുവാ
ആഹ്
നല്ല ഭംഗിന്ന് പറഞ്ഞാ നല്ല ഭംഗി ആഹ് എന്നിട്ട് ആഹ് അതിന് എന്നാ അതുപോലെ തന്നെ എംബോഡറി വരുന്ന തുണി വെച്ചിട്ട് പുള്ളിക്കാരി ബ്ലൗസ് വെച്ച് വെച്ചേക്കുവ സാരി കല്യാണത്തിന് ഒയന്നെ രസ പുള്ളിക്കാാര കല്യാണത്തില്ല പുള്ളിക്കാരി കല്യണബന്ധത്തിൽ ആരുന്റെ കല്യാണത്തിന് വേണ്ടി തഴപ്പിച്ചതാ ഇഫൈന്ന് സാരി എടുത്തിട്ട് ബാക്കി ഇന്നോ രസവാന്ന് അറിയാമോ
അയ്യോ അവിടെ എനിക്കാണെങ്കിൽ കുറെ തയ്ക്ക ഇരിപ്പണ്ട് എല്ലായിടത്തും ഭയങ്കര പേദ ഇവിടെ നാനൂറ് രൂപ നാനൂറ്റ ഈ ഐറ്റം വരയൊക്കെയ ഒരു ചുരിദാറ തയ്ക്കാൻ
ഇവിടെ ഇവിടെ തയ്ക്കുന്നതിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ ടോപ്പ് തയ്ക്കുന്നതിന് മാത്രം
ആണോ അത്രേ ഉള്ളോ
ഉം അത്രയേ ഉള്ളൂ പക്ഷെ നമ്മൾ കറക്റ്റ് അളവ് അളവ് ചിടുത്താറ് കൊടുത്താ മാത്രമേ കറക്റ്റായിട്ട് തയ്ക്കത്തുള്ളൂ ഇല്ല നമ്മൾളവ എടുത്ത അയച്ചാൽ കുളവാക്കി ഉം ഇങ്ങനെ
അങ്ങോട്ട് തരുവഴിഞ്ഞ രണ്ടെണ്ണം തയ്പ്പിക്കായിരുന്നു
ഉം ഞാനിവിടെ ഞാൻ ആദ്യം കൊടുത്തെ എല്ലാം കൊളവാക്കിയാരുന്നേ എന്നിട്ട് ഞാൻ പിന്നെ പോയി ഇരുന്ന് പറഞ്ഞു കൊടുത്തു അത് അത് കഴിഞ്ഞ് ഞാൻ ഒരു പ്രാവശ്യം എന്റെ ചുരിദാർ കൊണ്ടെ കൊടുത്തു അളവ് തുണി തുണി കൊടുത്തു അതായത് കഴുത്ത്‌ മാത്രം തയ്ക്കാനായിട്ട്
ഉം
ഉ അന്നേരം അവരെന്നാ ചെയ്തു ഞാൻ കഴുത്ത് അളവെടു അളവ് ചുരിതാർ വെച്ചാ അവര് തയ്ച്ചേക്കുന്നേ പൊക്കം കുറവാ ഇതിന് ഞാൻ പിന്നെ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല അതെങ്ങനേലും ആയിക്കോട്ടെ എനിക്ക് ചുരിദാർ കറ കഴുത്തും പുറവും എല്ലാം കറക്റ്റായിട്ട് വന്നു കൈയും എല്ലാം
ആഹ് ആഹ്
ആഹ് അപ്പൊ അത് എനിക്കിഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞ് അത് നല്ലതാന്ന് പറഞ്ഞു രണ്ട് ചുരിദാറ ഉം ഇനി ഒരെണ്ണം കൂടെ ഇരിപ്പുണ്ട് അതും കൂടെ മേ അത് കൂടെ തയ്ക്കണം എന്നുണ്ട് അതിന് പക്ഷെ പാന്റൂടെ തയ്ക്കണോടി മറ്റേതിന്റെ പാന്റ് എനിക്കൊരു രസമില്ലാ ത്തോണ്ട്‌ പാന്റ് തയ്ച്ചില്ലാരുന്നേ
ആഹ്
ആഹ് ഇതിനാണെങ്കി ഇനി ഇതൂടെ തയ്ക്കണം ചുരിദാറ് പാന്റും ടോപ്പും കൂടെ തൈക്കണം എന്ന് മേടിച്ച് വെച്ചതാന്നറിയാവോ ഇതൊക്കെ
ആഹ് ഞാനും കൊറെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ തയ്ക്കാൻ അങ്ങോട്ട് പിന്നെ ഒരു കാര്യം ഉണ്ടല്ലോ അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞു ഇപ്പം നമ്മള് തയ്ച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കുഞ്ഞതാകും പക്ഷെ വണ്ണം വെച്ച് കഴിഞ്ഞാല് ഇത് തയ്ക്കാതിരുന്ന് കഴിഞ്ഞാ നമുക്ക് എപ്പൊ വേണേലും തയ്ച്ചിടത്തില്ലേ
ഉം ഞാനാണെങ്കിൽ ആ മറ്റേ കുഞ്ഞവക്ക് ഒരു ഉടുപ്പ് തയ്ക്കാൻ വേണ്ടി ഒരു തുണി എടുത്ത് അവിടെ ഞാൻ രണ്ട്‌ പ്രാവശ്യം ആയിട്ട് ത എടുത്ത തുണിയാരുന്നേ അപ്പൊ ഞാൻ പറഞ്ഞു എടി ആ കുഞ്ഞാവക്ക് കൊടുക്കാന്ന് അവളോട് പറഞ്ഞു ആഹ് അപ്പൊ ഞാൻ വരുന്നപ്പോ അത് കഴിഞ്ഞ് ആ കഴിഞ്ഞ ദിവസം ഞാൻ പോയി ആഹ് ചുരിദാറ് തപ്പിയപ്പോ തുണി തപ്പിയപ്പൊ ആണ്ട് അത് അമ്മ ബ്ലൗസ് തയ്ച്ച് വെച്ചേക്കുന്നു ഞാൻ ചോയിച്ച് ഇത് എവിടന്ന് തപ്പി എടുത്തോണ്ട് പോയെന്ന് ചോദിച്ചു അത് കൊണ്ട് ആഹ് ഞാനാണെങ്കിൽ ഫ്രണ്ടിൽ അത് യോക്ക് പോലെയും കൈക്കും മാത്രം വെച്ചിട്ട് ബായ്ക്ക് വേറെ തുണി വെക്കാന്ന് ഓർ ത്താരുന്നു ഒരു ബ്ലാക്കിന്റെ
ആഹ്
അപ്പം മൊത്തം ഈ നൂലിന്റെ വർക്കാ അപ്പത്തേക്കും എനിക്കത് ഇ ഷ്ടപ്പെട്ടാരുന്നു അപ്പോ ഞാനങ്ങനെ പറഞ്ഞ് മേടിച്ചതാ അമ്മ അതിനെ ഇതുകൊണ്ട് ആർക്കും വേണ്ടാതെ കിടക്കുവാന്നും പറഞ്ഞ് ബ്ലൗസ് തയ്ച്ചു
ആഹ് അതെങ്കിലും ആയല്ലോ
അതെ പക്ഷെ നല്ല ഡ്രസ്സ് നല്ല രസമാരുന്നു അത് ഞാൻ എവിടെ നിന്ന് എടുത്തതാന്ന് അറിയാമോ മുണ്ട
ഉം ആഹ് ആഹ് ആഹ്
ഉം നല്ല ഭംഗിയാ അത്രേയും ദൂരം പോയിട്ട് ആഹ് അത് ഇന്നാള് ഒരിക്കല് ഒരു പ്രാവശ്യമങ്ങനെ പോയപ്പോ എടുത്തതാ ഒത്തി അങ്ങോട്ട് പോകുന്നില്ലല്ലോടി
ആഹ്
ഉം ഞാന് എടുത്തതാ ഉം നമ്മള് അവടെയായിരുന്നപ്പോ ഉണ്ടല്ലോ ഇഷ്ടം പടി തുണി എടുത്തിട്ടുള്ളതാ അതൊക്കെ ഇപ്പഴും അഴുക്കാവാതിരിക്കുവാ ഞാനും അവളത് എപ്പഴും പറയും അവടെ നമ്മ എടുക്കത്തില്ലേ ഞായറാഴ്ച ദിവസം നമ്മള് പോയി എടുക്കത്തില്ലേ
തയ്ക്കുന്ന നല്ലേരുന്നു
ഉം
ഇനിയിപ്പോ അവടൊന്ന് പോയി തൈപ്പിക്കാന കൊറച്ച് പൈസേം കൊണ്ട് വേണം പോവാൻ പിന്നെ വാങ്ങി ക്കാനും പോണ്ടേ അതാ പ്രശ്നം
ആതാ അല്ല തയ്ച്ചിട്ട് കൊറിയറയച്ച് തരാൻ പറയണം
ആഹ് അങ്ങനെ വല്ലോം ചെയ്യണം
ഉം ആഹ് തയ്ക്കുവാര്ന്ന് നന്നാട് തയ്ക്കും പക്ഷെ ഇതായിരുന്നു പ്രശ്നം
ആഹ്
ആഹ് ഇവടെ അല്ലാതെ തയ്ച്ച് തരും മൊത്തം കൊളവാക്കി കൊടുത്തു എന്നാ പറയാനാ ഞാനോ ഇല്ലെടി മറ്റേ സാരില്ലേ സാരി
ആഹ്
ചാരി വെച്ചിട്ട് നന്നായിട്ട് ചുരിദാർ തയ്ക്കാൻ പറ്റുന്ന ആരേല്ലൂണ്ടോ
ആ എനിക്കും അതറിയത്തില്ല ഞാൻ അവള് അവള്മാരൊക്കെ തയ്ക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷെങ്കി അവരൊക്കെ തയ്ക്കുമ്പോ നല്ല സൂപ്രായിട്ട് വരും അത് സാരിയാന്ന് പോലും പറയത്തില്ല ത്തില്ല സൈഡൊക്കെ നല്ല സൂപ്പറാ കാണാൻ ചിലരു പാവാടെ ബ്ലൗസും തയ്പ്പിക്കും
ആഹ് എനിക്ക് ഫ്ലെയർ അടിച്ചാ കൊള്ളാന്ന്ണ്ട് ച സാരി ഇരിപ്പുണ്ട് പക്ഷെ ഫ്ലെയർ അടിക്കാനായിട്ടുള്ള ഇതില്ല
ഉം ഉം ഉം
ആഹ് നന്നായിട്ട് തയ്ക്കണം മറ്റേ ചേച്ചി അവിടെ പോവാനും പറ്റത്തില്ല എത്രയും ദൂരം പോണ്ടേ തയ്ക്കാനായിട്ട്
ആഹ് അതെ
അല്ല അല്ല തയ്ച്ചിട്ട് കൊറിയറയച്ചെരാൻ പറയണം
ഉം അങ്ങൊന്ന് ചെയ്യണം എനിക്കാണെങ്കിൽ ഇ തുണിയാണേ കൊറേ നാള് കഴിയുമ്പോ നമ്മൾ അതങ്ങ് വിട്ടു പോകും കഴിഞ്ഞ ദിവസം അലമാരിങ്ങനെ അടുക്കിയപ്പഴാ ഞാൻ കണ്ടത് അത്രേം തുണി ഇരുപ്പുണ്ട് മാറ്റി മാറ്റി വെക്കുന്നതാ
ആഹ് നല്ലതൊണ്ടേ എട്ത്തോണ്ട് വാ
ആഹ് എടുത്തോണ്ടോ അവിടെങ്ങാൻ വേണ്ട വേണ്ട
നീ കൊണ്ടു വാ അല്ല ഇവിടെ കൊണ്ടുവാടി ഇവിടെ തൈക്കാടി ഇവിടാവുമ്പോ കൊർച്ച് വിലക്കൊറവുണ്ട്
പക്ഷെ അവിടെ വരെ വര്ന്ന വണ്ടിക്കൂലിണ്ടേ ഇവിടെ തന്നെ തയ്ക്കാം
നീ അതിന് ഇവിടെത്തന്നെ വരണം നീ അത്രയും ദൂരെ പോകുന്നേനക്കാളും ഭേദമാ നീ നേരത്തെ അവിടെ പോയാലോ കൂലി ആവും അത് വേറെ പിന്നെ തയ്ച്ച് കഴിഞ്ഞും വരണ്ടേ ഇവിടെയാവുമ്പൊ നീ നിന്റെ അളവിൽ തയ്ച്ചോ ഞങ്ങളിട്ടോളാം പൈസയും കൊടുത്താ മതി പൈസയും കൊടുത്താ മതി
അവടെ വന്ന് തയ്പ്പിച്ചു കഴിഞ്ഞാലേ ഇതെനിക്ക് വേണവെന്ന് പറഞ്ഞ് കഴിഞ്ഞാ തീർന്ന്
അല്ല ഞങ്ങടെ വീട്ടി വന്ന് ഞാൻ അപ്പ പൈസ ചോയ്ക്ക്യും
ഉം അതെ ഏഹ് ചേച്ചിയും കണക്കാ അനിയത്തിയും കണക്കാന്ന്
നീ വാ അല്ല നീ വാ മേലെ തൈക്കണേ ഇവിടെവാ ഞാ
പക്ഷെ മറ്റവളെ ചുരിദാർ കൊളവാക്കി കളഞ്ഞൂട്ടോ
ആഹ് അങ്ങനെ പൊയ് കൊളവായി കഴിഞ്ഞ ഒന്നും ചെയ്യാൻ മേ
ഇത് ഞാനവളോട് പറഞ്ഞ് എടി കറക്റ്റളവ് ചുരിദാറ് കൊടുക്ക് ആ ചേച്ചി നന്നായ്ട്ട് തയ്ച്ചെരുന്ന് അവളത് കേ ക്കാതെ
ഇപ്പൊ പാന്റും തയ്പ്പിക്കണം മറ്റേ സൈസ് പാന്റല്ലേ ഇപ്പൊ ട്രെന്റ് മറ്റേ എന്താ പറയുന്നേ മറ്റേ ഇങ്ങനെ ലാ നമ്മുടെ കാലിന്റെ ആ ആ ഒരു പത്തീടെ അവിടെ വന്നിട്ട് ഇങ്ങനെ വെട്ടുപോലെ വരുന്ന ഒരു സൈസ് പാന്റില്ലേ അത് നല്ല രസവാ ഓരോ പെമ്പിള്ളാരൊക്കെ ഇടുന്ന കാണുന്ന നല്ല രസവാ ഇപ്പൊ ആമ്പിള്ളാരെക്കൂ ആമ്പിള്ളാരെക്കാട്ടി കൂടുൽ പെമ്പിള്ളാര് തന്നാ പെമ്പിള്ളാരെനോക്കുന്നേ
ആഹ് ഞാ ഇവിടെ എല്ലാം കണക്കാ ഇവിടെ അങ്ങനെ വല്യ ഇതൊന്നുവില്ല
ആഹ് ഞാ ഇവ്ടൊക്കെ കാണണം ഓരോ പെമ്പിള്ളേര് നടക്കുന്നതാണെ നോക്കി നിക്കും പെമ്പിള്ളേരെ ഇപ്പൊ നോക്കുന്നെ ആമ്പിള്ളേരെ ഒന്നും ആർക്കും വേണ്ട
ഞങ്ങള് നിന്നെപ്പോലത്ര ചീപ്പല്ല
അല്ലാ എന്നാ രസാന്നറിയോ എല്ലാ ശെരിക്കും നമ്മളാമ്പിള്ളാരെക്കാട്ടി കൂട്തലാസ് സ്വദിക്കൊല്ലോ പെമ്പിള്ളാര് എന്ന് വെച്ചാ ഡ്രസ്സിങ്ങാ ണേലും മേക്കപ്പാണേലും ഇത് കാണുമ്പോ നമ്മളിങ്ങനെ നോക്കു ഓ സൂപ്പർ നമുക്കങ്ങനെ നടക്കാനോ പറ്റ് റ്റത്തില്ലല്ലോ അവരെങ്കിലും നടക്കട്ടെന്ന്
ആഹ്
നമുക്കറിയത്തില്ല ഇവിടെ ഇവിടെ പൗഡർ ഇട്ടാ തന്നെ ആൾക്കാര് കണ്ടുപിടിക്കും
ആഹ് അത് ശെരിയ
ആഹ് അങ്ങനെ അറിയത്തില്ല ചെലർക്കൊക്കെ നന്നായിട്ട് ഒരുങ്ങി നടക്കാറിയാ അതെനിക്ക് ഭയങ്കരിഷ്ടാ ഒരുങ്ങി നടക്കുന്നെ ആഹ് പെമ്പിള്ളാരെ നല്ല ലുക്കിൽ
പക്ഷെ അതൊക്കെ അതുപോലൊക്കെ ചെയ്യാൻ ആൾക്കാര് വേണം ഇല്ലെങ്കി പിന്നെ ഭയങ്കര പാടാന്ന് പൈസ നഷ്ടം മാത്രേ വരത്തൊള്ളു
ആഹ് അവര് ഞാൻ പറഞ്ഞെ ബ്യൂട്ടി പാർലറിൽ പോയൊന്നും അല്ല ചെയ്യുന്നെ അവര് വീട്ടിതന്നെ ചെയ്യും. അവരുടെ വീട്ടി തന്നെ വെച്ചിട്ട് അവര് ചെയ്യും
അതൊക്കെ അതൊക്കെ ഭയങ്കര
ആഹ് ഞാനും കാണാറുണ്ട്
എന്നാ കഴിവുകളാ നമ്മക്ക് മാത്രമാണ് കഴിവുകളൊന്നും ഇല്ലാത്തത്
ഒണ്ടേലും മടിയാ
ആഹ് ഒന്നാത്തെ കാര്യം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കത്തില്ലല്ലോ നമ്മളിങ്ങനെ നോക്കത്തില്ല ചെയ്ത് ചെയ്താലല്ലേ അറിയത്തുള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റ റ്റോ ഇല്ലയോന്ന് നമുക്ക് ആദ്യമേ തന്നെ അറിയത്തില്ലന്നും പറഞ്ഞ് ഒറ്റ ഇരിപ്പങ്ങിരിക്കും
ആന്ന് എന്നാ മടിയാടി അതാപ്രധാനപ്പെട്ട കാര്യം നീ ചുമ്മാ ഇരിക്കുവല്ലേ ചെയ്
ന്തവായിട്ടെങ്കിലും രണ്ട്
ആഹ്‌ ഇത് ചുമ്മാതെ നമ്മ പൈസ കളയണ്ടായിരുന്നു
ആഹ് ശെരി ന്നാവിളിക്കാവെ വിളിക്ക പ്പ വിളിക്ക